ആഹ് കേൾക്കാം
ആഹ് പിന്നെ എന്തൊക്കെണ്ട് സുഖവാണ് മഴയൊക്കെ ഉണ്ടോ
മഴില്ല മയക്കാറുണ്ട് മയ പെയ്തിട്ടില്ല കാറ് കാണുന്നുണ്ട്
അതെയയോ ആഹ് ആഹ് പിന്നെ അവിടെ എന്തോണ്ട് വിശഷം ഒക്കെ
സുഖാണ് കൊഴപ്പൊന്നില്ല
ആഹ ആഹ
ഞ വിളിച്ചത് അതിന്റെറെ അയൽവാസിടെ കല്യാണത്തിനേ കുറിച്ച് പറയാൻ വേണ്ടിയായിരുന്നു വിളിച്ചതായിരുന്നു
ഓ അ ശെരി ആഹാ ആഹാ
അല വസീർ കല്യാണ സംമ്പ്രദാർഥ ഇരുന്നുന്നത് അവിടെ നല്ലാം അടിച്ചു പോയി എല്ലാം അടിച്ചു ച്ചി പോളി കല്യാണായിരുന്നു
ആഹ എവിടെ വച്ചാരുന്ന്
ായിുന്നേ അപ്പൊ ഓടെ വെച്ചിട്ട് ആീട്ട കട്ടി വെച്ചിട്ട തന്നായിരുന്നു അടിപൊളി കല്യാണ ആയിരുന്നു
ആഹ മഴയൊക്കെ അല്ലായിരുന്നോ കല്യാണം
ആഹ് അന്ന്ും പോയ എന്തായിട്ടില്ല അന്ന് മഴ പാകത്തിന് മഴ കുറവായിരുന്നു അടിച്ച്ു പൊളിച്ച്ു പാട്ടും കൂത്തും ഡാൻസ്ൊക്കെ ക്കണ്ടായിരുന്നു എല്ലാത്തിനും
ആ അത് ശെരി അതെ ആ എങ്ങനായിരുന്നു അവര് അയൽവാസിയുടെ കല്യാണം കൂടിയതൊക്കെ എന്തൊക്കെയുണ്ട് ചടങ്ങൊക്കെ
ചടങ്ങൾ പലതും ഉണ്ട് പലത് നമുക്ക് വേണ്ടത്ക്ക എല്ലരും ആഭരണമായിട്ട് എല്ലരും ഉണ്ടായി ഉണ്ടായിരുന്നു കാ കല്യാത്തിൽ അലവാസിൽ നമ്മള്റ കോടൊക്കെ് ഇതൊക്കെ വെ ചെയീ ങ്ങള് അങ്ങനെയൊക്കെ അങ്ങനെ സംഭവം ഉണ്ടായിരുന്നു പിന്നെ പുതിയ നോളെ കാണാൻ നല്ല ഭംഗിയടായില്ല അവരുടെ ഡ്രസ്സ ഒക്കെ കാണാൻ നല്ലൊരു നമ്മള് കാണാത്ത രീതിയിലട്ടുള്ളരു ഡ്രസ്സ് ആയിരുന്നു അവർതരിച്ചിന്ന് അത്രയും ഭംഗി ഉണ്ടായിരുന്നു അവ കാണ നമ്മള് നമ്മളെ കുടുംബത്തി്തുവരെ അങ്ങനെ കല്യാണം ഉണ്ടായിട്ടില്ല നമ്മൾ ആദ്യത്തെഴഞ്ഞല് കല്യാണം തേര് കൂടുന്നത് ആ അടച്ച്ു പൊളിച്ചപ്പ കൊറ രീതി നമ്മള് അങ്ങനെ ഒരു ഒരു കല്യാണം ഇതുവരെ കൂടി ഉണ്ടാവൂല ഇല അത്രയും അടച്ച്ു പൊളിിച്ചു
ആഹ ഇന്ന് തന്നെയാണോ നല്ല വിതന്ത് അങ്ങനൊക്കെ ഉണ്ടോ നിങ്ങൾക്ക്
ആഹ വൈകിട്ടുണ്ടായിരുന്നു ആഹ വേകിട്ടുണ്ടായിരുന്നു ഉച്ചക്കും വേകാൻ വൈനാരുണ്ടാവും പരിപാടിയും ആ അയാ നേരത്തൊക്കെ നല്ല നമ്മുക്ക് വേണ്ടത് വേണ്ട വേണ്ടത് വേണെങ്കിൽ തിന്താ എത്രയും നല്ല ഭക്ഷണങ്ങ കൊറെേ ഉണ്ടാവും നെയച്ചോറായിട്ടും ബിരിയാണിയിട്ടും പൊറോട്ട ആയിട്ടും എല്ലാ എല്ലാ സാധനങ്ങളും ഉണ്ടാവും
അതെയോ ആഹ
എല്ലും ഭംഗിയ ഉണ്ടായിരുന്നു നമുക്ക് ക അത്രയും നല്ല അലങ്കാരായിട്ടുള്ള ഒരു കല്യാണത്തിന് കൂടെ നമ്മുക്ക് അത്രയും ഇത് ഒരു പൂതി ഉണ്ടായിരുന്നു ആ പൂതി നമ്മക്ക് തീർത്ത്
തീർത്ത് ആഹ ഇഷ്ടം പോോലെ ആളൊക്കെ ഉണ്ടായി അക
ആഹ കൊറെേ ആൾക്കാാര് നമ്മളെ ഒരു ത ആൽവാസില്ലുള്ള ആൾക്കാാര് ഫുള് ഉണ്ടായിരുന്നു അത്രയും വല്ിയ കല്യാണ അല്ലേ അപ്പൊ അത്രയും തോന്ന ആൾക്കാരുണ്ടായിന് നമ്മൾക്ക് അത കല്യാണ വീട്ടേക്ക് കയറായ ഇടല്ലേ ആൾക്കാാര് കൂടി കൂ കൂടി വരിായിരുന്നു അത്ര ഇല്ല സസല്ല കല്യാണല്ലേ അപ്പൊ നമ്മളെ മാധ്യതയൊന്നല്ലല്ലോ നല്ലത് വലിയ വീട്ടിട്ട് ആൾക്കാരൊക്കെ ഒക്കുമ്പോ ഒരിക്കലല്ല ചടങ്ങൊക്കെ ഉണ്ടാവൂലേ
അതെ അതെ ആഹ് ഉണ്ട് ഉണ്ട് അതെ അതെ
പിന്നെ പുതിയന്ത രസം ആയാലും ന്തായാലും കാണാനൊക്കെ ഭംഗിടായിരുന്നു ആറ ദിവസക്കെ അത്രയും സൂപ്പർ ആയിുന്ന കല്യാണം അടച്ച് പോൾ കല്യാണം ഇത്രയേ ഉള്ളു എന്ത് വേണെങ്കിമ്മക്ക് അപ്പൊ മ്മക്ക് എന്തുവാേണെങ്കിലും നമ്മക്ക് അയക്കാൻ പോതിള്ളതൊക്കെ അപ്പ അഴക്കാൻ കിട്ടും ആ ടൈമില്
അതെ ഏത് സ് അതെ അതെ നമ്മക്ക് ഏത് സാധനം വേണേൽ എട്ത്ത് കഴിക്കാവലിഷ്
അ ഹാ ഇഷ്ട്ടല്ലത് നമ്മക്ക് വേണ്ടി കഴിക്കാം ആഹ് സെലക്ട്‌ചെയ്തെട്ക്കാം. ആ അസ്ക്രീം ആയാലും ചോക്ലേറ്റ് ട്ടായാലും ആടൈ ഓ ഒക്കെല്ലതുണ്ട് നമ്മക്ക് കിട്ട് കിട്ടാത്ത എല്ലാ സാധനങ്ങളുണ്ട് ആ കല്യാണത്തിന്.
അതെ അതെ ശെരിയാ വയറ് നെറ ച്ച് കഴിക്ക്ക. കൂടുക അല്ലെ
കുട് ആ അട് ചെത്തി പൊളിച്ച് മക്കളും എല്ലാരും. അടിച്ച് പൊളിച്ച് അത്രയും ത് നമ്മളെ ഈ ഇതില് അങ്ങനെ കല്യാണം നടന്നിട്ട്ണ്ടാവൂല അത്രയും വല്ല്യേരു കല്യാണേര്ന്നു.
അതെ ആഹ്
കല്യാണം നടന്നിട്ട്ണ്ടാവൂല.
ഇല്ല
ച്ച് പൊളിച്ചോര് കല്യാണം
എനിക്കും ഉണ്ടായിര്ന്നു കഴിഞ്ഞ ആഴ്ച്ച ആഹ് എനി ക്കുണ്ടായിര്ന്നേ കഴിഞ്ഞ ആഴ് ച്ച കല്യാണം അ നമ്മടെ വീടിനട്ത്തുള്ളേ ആഹ്
ഏ എങ്ങനേര്ന്നു കല്യാണം ഏ
അമ്പലത്തിലായിര്ന്നു. ആഡിറ്റോറിയത്തിൽ വെച്ച്.
ഏ ഇത് ഞങ്ങളെ മിറ്റ് വീട്ടിലെച്ച്ട്ട് ഓല് വീടാകുമ്പോ ഒല സൗകര്യൾ ഉണ്ടല്ലോ വീ അപ്പൊ വീട്ടിൽ വെച്ചെടുക്ക ത്താന്ന് പറഞ്ഞു അങ്ങനെ
അതെ അതെ ആഹ് ഞങ്ങ് ഞങ്ങക്കെന്ന് വെച്ചാ അമ്പലത്തീ വെ ച്ച് നടത്തിയെങ്കിലും അന്ന് ഭയങ്കര മഴയായിരുന്നു. മഴത്ത് ഉടുത്തൊണ്ട് പോയി ഡ്രസ്സ് എല്ലം നാശമായി ചേറും നനഞ്ഞ് ആ അങ്ങനെ പിന്നെ എന്തായാലും കല്യാണം ഒക്കെ കഴിഞ്ഞ് സദ്യയൊക്കെ നമ്മളിപ്പോൾ കല്യാണത്തിന് പോകുന്നെങ്കിൽ സദ്യ ഉണ്ടാനായിട്ടല്ലേ പോകുന്നത് വിവിധ തരം
ആ അത് ഇങ്ങള് കല്യാണത്തിന് സൂപ്പ പ്പർ ഇങ്ങള് കല്യാണം ആകു സദ്യ തിന്നാനെ നല്ല സദ്യ സെരിക്കുള്ള ആയിരംറെസിപ്റ്റ്ല്ല് പോവും
അതെ അതെ ആ നവിയല് തോരൻ
ആ അതക്ക തിന്നാന് രസം നമ്മളിപ്പൊഈ ബിരിയാണി നെയച്ചോറ് അങ്ങനൊന്നും നമുക്ക് പൂതില്ല പക്ഷെ നമ്മ കല്യാണം അടിച്ച് പൊളിച്ച് കല്യാണ ആകുമ്പോ നമുക്ക് പോകും അടിച്ച് പൊളിച്ച് നമ്മക്ക് അത് ആഗ്രഹഉള്ളൂ അങ്ങനെ നമ്മള് പോണത് പക്ഷെ ഇന്താ കല്യാണം പ്രത്യേകിച്ച് വേറെ വെറൈറ്റി ആണ്
അതെ അതെ നമ്മളിപ്പോ ഞങ്ങളടെ കല്യാണോ അതെ ഞങ്ങളടെ കല്യാണം എന്ന് വെച്ചാ ഭക്ഷണം ഒരെലയ്ക്കകത്ത് തന്നെ ആ ചോറി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ പരിപ്പ് നെയ്യ് പപ്പടം ബാക്കി എല്ലാ തൊടുകറികളെല്ലാം
ആ ഓ അത് സൂ പ്പറാണ് അതാകുമ്പോ നമ്മുക്ക് വയറ് നിറയും മനസ്സും നിറ
അതെ അതെ എത്ര പേരെ കാണാം നമ്മളാ കാണാതിരുന്നാ ആ ൾക്കാരെ എല്ലാം കാണാം
ആ കല്യാത്തിൽ പോയ ഒക്കെ ചെയ്യാം ഒര് അടിച്ചു പോളിച്ച് നമ്മൊക്ക് പരിചയം ഇല്ലാത്ത ആൾക്കാര് പരിചയപ്പെടാം അങ്ങനെയൊക്കെ ഒരു വെല് കൊല്ല് കല്യാണം ഉണ്ടാവും ആണ്
അതെ തീർച്ചയായിട്ടും പിന്നെ അന്ന് വൈകിട്ടത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ വൈകിട്ട് പെണ്ണി ന്റെ വീട്ടിൽ ചെറുക്കൻന്റെ അങ്ങോട്ടൊക്കെ വരിയെം പോവയൊക്കെ ഉണ്ടല്ലോ
ആ അതൊക്കെ ഉണ്ടായിരുന്നു അതില്ലാം വൈകനേരം ആകുമ്പോ ചെറിയ പാട്ട് അങ്ങനത്തെ കാര്യങ്ങളൊ ക്കെ വല്യ വല്യ കടിയോള് നമ്മളത് കഴിക്കാൻ പറ്റാത്ത രീതിയിലുള്ള കടികൾ അങ്ങനെയൊക്കെ ആകുമ്പോ നമ്മുക്കും നമ്മക്കായി പൂതി നമ്മളെ മക്കൾക്കാണ്
അതെ അതെ
അവർകതാ അയില് കൂടാല്ല ആ ഗ്രെഹാമാ ആ
കൊരു കല്യാണം അട്ച്ച് പൊൾച്ച് കല്യാണായി
അതെ ഐസ്ക്രീമ് ഐസ്ക്രീമ്കള് ചോ ക്ളേറ്റ് ഒന്നും പറയണ്ട
ചോക്ലേറ്റ് ജ്യൂസൊള് ജ്യൂസ്കള് ഇണ്ടോ പലെ പലെ ജ്യൂസാള് മുന്തിരി ജ്യൂസ്, പൈനാപ്പ്ള്, ആഹ് അതത് നമ്മക്ക് വെറൈറ്റി ജ്യൂസാളാ ആണ് അക്കെ കാണുമ്പ അമ്മക്ക്
അല്ലാ അല്ല ഒര് കാര്യം പറയട്ടെ ചെലെട് തൊണ്ടേ പിന്നേ ഈ താ അമ്മള് കല്ല്യാണം മ്പോ ഈ ന്ത ഗ്രീൻടീ അങ്ങനെക്കെയുള്ള കാര്യങ്ങളുണ്ടല്ലോ
ആഹ് ഇണ്ട്
ഓരോ പ ശീതള പാനീയങ്ങളൊക്കെ ഉണ്ടല്ലോ ഓരോര് ത്ത് പിന്നെ അമ്മക്ക് കഴിക്കാൻ പ തിന്ന് കയ്ഞാ വറ്ത്ത സാനങ്ങള്
ആ അത് അത്ണ്ട് അത് കൊറേ ഇണ്ടാവും പൂരിഇണ്ട് ചെലപ്പോങ്കി ഇത്ണ്ടാവും പൂ എന്താ പറയാ ഞ്ഞി മൈസൂർ പാർക്ക്ണ്ടല്ലാ അങ്ങനത്തെ സാധനങ്ങളൊക്കെണ്ടല്ലോ ആ സാനങ്ങളൊക്കെണ്ടാവും ആത് ആ ചിലേടുത്ത് പലേടൈപ്പ് പലേ ജാതി തിയിലാണ്
അതെ അതെ തീർച്ചയാ
ചെലെ കല്യാണത്തിന് തീരേ ണ്ടാവൂല ചെലെ കല്യാണത്തില് കൂട്തലാവും അത്രയും ഭംഗിയുള്ള കല്യാ ചി ഞങൾ പോയ കല്യാണ നല്ല അടി പ്പൊളി കല്യാണയോണ്ട് എല്ലാ സാനങ്ങളുണ്ടായിരുന്നു അല്ലാ ആവശ്യത്തി തിന്നാനും അ ച്ച്, പൊളിച് ഡേൻസും, പാട്ടും, കൂത്തും
അതെ ആ അതെ ഗാനമേള പോലുള്ള പരിപാടി അതെ.
അതെ, അമ്മളെതീല് രീതിലങ്ങനെ ണ്ട് ണ്ടാട്ടില്ല. അത്രയും അടു അട്ച് പൊളിച്ചൊരു കല്യാണം
നമ്മുടെ കല്യാണം എന്ന് വെച്ചാലെയ് പെണ്ണും, ചെറുക്കനും കൂടെ ഡാൻസ് വരെ കളി പിന്നത കസേരൽ ഇരുന്നോണ്ടേ
ആം ഇതിലും അങ്ങനെ ഉണ്ടായിരുന്നു ഡാൻസ് കളിയും ഒക്കെ ഉണ്ടായിരുന്നു ചെക്കനും, പെണ്ണും, പെണ്ണിന്റെ പെ കൂട്ടുകാരും ആണിന്റെ കൂട്ടുകാരും എല്ലാരും സ്കൂൾ ഡാൻസ് കളിക്കലും അഅക്കെ ഇണ്ടായിരുന്നു എല്ലാരും അടിച്ച് പൊള്ച്ച് ആഹ് ഫോട്ടോ എടുക്കലും - ഒക്കെ അട്ച്ച് പൊളിച്ച് ഇത്ഒരു കല്യാണം
അതെ, അതെ പിന്നെ ഏ് പെണ്ണിന്റെ വീട്ടീന്ന് എന്തോങ്ക്ളും കൊണ്ട് വരത്തില്ലേ ചെറുക്കൻ ആഹ് അതെ അവിടന്ന് എന്തേലും കൊണ്ട് വരത്തില്ലേ.
ആ ആ പെണ്ണിന്റെ വീട്ടിന്ന് പോയി അ അതിലുണ്ട് പക്ഷെ ഞങ്ങളന്ന് പോയിട്ടില്ല ആ നേ പോൻ പറ്റിയില്ല അപ്പൊ അങ്ങൾ പോയില്ല ഇവിടെ ഉമ്മ പോയിന് ഉമ്മ പോയപ്പോ പറഞ്ഞ്. ഇങ്ങനൊക്കെ സംബവം ഉണ്ടായിര്ന്ന് കൊട്ന്നീന്നെച്ച് പെണ്ണിൻ്റെ വീട്ട്ന്നാന്ന് പറഞ്ഞ്
അതെയോ, ആഹ്, ഹാ
ഇന്നാലും ഞങ്ങള് ഉച്ചക്ക്ള്ള പരിപാടി യേലൊക്കെ ഞങ്ങള് അടിച്ചുപൊളിച്ച്.
ച്ചാല് പെണ്ണിന്റെ വീട്ടിലോട്ട് വരും കൊറേ ആൾക്കാരെക്കെ ആ പെണ്ണിൻ്റെ അമ്മ, അച്ഛൻ പിന്നെ-അപ്പച്ചി ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ വരും. പിന്നെ അവർക്ക് അവറെ വീട്ടിലേക്ക് ചെലപ്പ അലമാരി, അല്ലെങ്കി വാഷിംഗ് മെഷീൻ അങ്ങനെന്തെങ്കിലും ഒ ക്കെ സാധനങ്ങള് ഇങ്ങനെ കൊണ്ടുവരും.
ആഹ് ഇവര്ക്കും അങ്ങനെ തന്നെ, അൽമാറന്നേണ് കിട്ടീന് കൊട്ന്നന്ന്ക്ക്ണ് കൊട്ന്ന് അട് അവടെ പോര് അവടെ വീട്ട് ഇബടന്ന് ഭക്ഷണം തീറ്റ ഒക്കെ കഴിച്ച് കയ്ഞ്ഞ്ട്ട് കൊറേ വ ന്ന് പാട്ടും കൂട്ടൊക്കെ കഴിഞ്ഞ് ഓര് പോയത്. അതെ അലേ ഓലൊക്കെ അടിച്ചുപൊളിച്ച് തന്നെ ഓര് പോയിക്ക്ണത് ഓരും അവ്ട്ത് ഓര് അവിട്ന്ന് വര്ഞെ ആൾ ആക്കാരും പറഞ്ഞ് ഇത്രയും വല്ല്യ കല്യാണം അങ്ങള് എവിടും കൂടീട്ടില്ല അത്ത നല്ല അടിപൊളി കല്യാണം എന്നൊക്കെ പറയുന്നുണ്ടോ ഓലൊക്കെ പെണ്ണ്ന്റെ വീട്ടാര്
അതെ പിന്നെ പെണ്ണും വന്ന് കല്യണം ഒക്കെ തലെ എല്ലാം കഴിഞ്ഞിട്ട് വന്ന് വീടിവന്ന് കേറുമ്പോ ഒരു ചടഉണ്ടല്ലോ അമ്മയ്ക്ക് വളയൂരി കൊടുക്കുന്ന അക്കെ അതൊക്കെ ഉണ്ടോ നിങ്ങക്ക് ഉണ്ടോ ആ
ഇപ്പ ആ ഇപ്പോഴും ഉണ്ടല്ലേും പിന്നെ പാ കൊടുക്ക അങ്ങനെയൊക്കെൈ
ആ അതെ അതെ പല ചടങ്ങ ഉണ്ട് അതെ അതെ അതെ ഉണ്ട് ഉണ്ട്ണ്ട് ഞങ്ങൾക്കും ഉണ്ടാ ചടങ്ങേ
ആ ഏതൊക്കെ ഉണ്ടാ ചടങ്ങ് ചടങ്ങുകളെല്ലാം പലേ തീയതിയിൽ തടകുപ്പ് ഉണ്ട് എല്ലോർത്തും
ഉ
ഉ
പ
പിന്നെ അങ്ങനെ ഞങ്ങള് കല്യാണം അടച്ച്ു പൊളിച്ചുത്ത
ആഹ്
ദൂരെല്ല കല്യാണത്തിന് ങ്ങനെ ഇല്ല ദൂർക്കെല്ലാം കല്യാണത്തി പോയിട്ട് ഇല്ല ോ ബുദ്ധിമുട്ടകുമ്പോ നമ്മള് പോവാാനരിക്കും നമ്മുക്ക് കൂടാൽ ആഗ്രഹംുണ്ട് പക്ഷെ നമ്മുക്ക് ബുദ്ധിമുട്ടാാവുമ്പോ പോവാതിരിക്കും എന്നാലും അല്ല ഇങ്ങനെ അടിച്ചച്ച് പൊളിച്ചിട്ട് കല്യാണം നമുക്ക് ഉണ്ടായി ആ അടുത്തൊക്കാവുമ്പോമ്മൊക്ക അടിച്ചുൊളിച്ചാ ല്ല അപ്പൊ ആഹ
അയതെ അടുത്തൊക്കെമ്മ നമുക്ക് പോയി കൂടാ തഥലേന്ന് പോവാം
ആഹ് കൂട തലേൽ പോ കൂടാ ഡാൻസ് തൽസ ഇപ്പ ആടികൾ വരാ
അതെ പിന്നെരു കാര്യം അട അയൽവാസിയുടെ കല്യാണ ആവുമ്പോൾ നമുക്ക് തലയിൽ നീന്നിരുന്ന എന്തെങ്കിലുമൊക്കെ അരിഞ്ഞു പറക്കി കൊടുക്കാനൊക്കെ നല്ലൊരു
ആ ആ പോയിന്ന് വ വെളുത്തുള്ളി നട തോൾക്കാല വിജ ഉ തൊലിക്കാനും അങ്ങനത്തെതി തിലൊക്കെ പോയിരുന്ന്. പെറുക്കനെക്കെ പിന്നെയൊര് മയലാ പ്പിടാന് അങ്ങനെക്ക പരിപാടിക്കെക്കെ പോയിരും.
ആ മൈലാഞ്ചി മൈലാഞ്ചി കല്യാണം.
ഉം മൈലാഞ്ചിടാൻ കല്യാണൊക്കെ.
അതെ അതെ അതെ ആഹ്
മഞ്ഞ കല്യാണം അവർക്കല്ലേ
ആന്നന്നാന്ന് ആഹ് എന്നാ ശെരി
ആഹ് ഓക്കെ ന്നാ ശെരി
ആഹ്
ഓ ശെരി ശെരി